ഹലോ ആഹ് സുഖാണ് കേൾക്കിണ്ട് കേൾക്കിണ്ട് സുഖല്ലേ ആഹ് സുഖാണ് എന്തെ ആഹ് ഫുഡൊക്കെ കഴിച്ചു. വൈകുന്നേരം ആവാനായില്ലേ നിങ്ങള് ഫുഡൊക്കെ കയിച്ചോ?
ആ ആഹ് എന്ത് പെഷ്യല്
ഏ
ഇന്നെന്താ ഫുഡ് പ്രത്യേകിച്ചിണ്ടാക്കിയേ ചോയ്ക്കാ
പ്രത്യേകിച്ചൊന്നുല്ല ഇല്ല സ്പെഷ്യലൊന്നുല്ല സാ സാധാരണ നാടൻ വിഭവങ്ങളെ ഉള്ളൂ പയറു പയറുപ്പേരി ചെരങ്ങ കറി അങ്ങനെയൊക്കിള്ള കറി ഏഹ് നാടൻ വിഭവേള്ളു, ഇങ്ങൾക്കെന്താ സ്പെഷ്യല് എന്തേ ഇണ്ടോ?
ഇല്ല എൻക്കിന്ന് നമ്മള് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടായിട്ടില്ല സാധാ കുമ്പളങ്ങ കറീം ആ കയപ്പങ്ങ പൊരിച്ചതും ഒണക്കമീ
ആഹ് നിങ്ങള് എങ്ങനെയാ കയ്പങ്ങ പൊരിക്കല് മൈദൂട്ടിയോ അതോ കോൺഫ്ലവറൂട്ടിയോ?
പച്ചക്ക് വെട്ടിട്ട് മൊളകും മഞ്ഞളും ഇട്ടിട്ട്
അങ്ങനെ പൊരി ആഹ് ചെലര് കോൺഫ്ലവറ് കൂട്ടി പൊരിക്കലിണ്ട് അതാണ് ചോയിച്ച് ഞങ്ങളവടെ
ഇല്ലെ ഏഹ് ഏഹ് ഞങ്ങള് പ ച്ചക്ക് പൊരി ക്കന്നെ വ വാഴക്കയും ഉണ്ടാക്കും ആ അതേ അപ്പൊ ഇമ്മള് കോവക്കൊക്കെ പൊരിക്കൂലേ ഉം അതുപോലെ
ല്ലേ നമ്മള് വെണ്ടക്കൊക്കെ ഇതാക്കും പോലെ
ആഹ് അ ആ പിന്നെ അത് ഒണക്കീട്ട് പൊരി ക്കൂല എഹ് എഹ് തുണുക്കണോ കൊണ്ടാട്ടം ഇണ്ടാക്കീട്ട് ആ
എന്താ വീട്ടില് കുട്ടി മക്കളൊക്കെ ഇണ്ടോ? പോയാ സ്കൂൾലേക്ക് പോയാ ഒക്കെ
ഒന്ന് അംഗനവാടി പോണ്ട് ഒരാള് രണ്ടാം ക്ലാസ്സില് ഒരാള് പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട്
ആ ആ ആ ആ ട്രയൽ ട്രയലൊന്നും വന്നിട്ടില്ലല്ലോ
ട്രെയലിൽ വന്നിട്ട് അടുത്തേൽ വരോയ്രിക്കും
ആഹ്
ഉം ഞൻ അടുത്ത് വേറെ എന്തൊക്കെ ഇന്ന് മയ ഇന്ന് മയേഉള്ളല്ലേ
മഴന്ന് ഇപ്പ ഇവിടെ ഇടി ഇങ്ങനെ പൊട്ടണണ്ട് കേക്കണ് അറിയില്ല ഇടി മയക്കെ പ്പ ഇപ്പൊ വരുന്നുണ്ട് മഴ അങ്ങനെയല്ല ക്ഷേ ഇടി ഇങ്ങനെ ഇടി തുടങ്ങിയിട്ട് കൊർച്ചേരായി ഇപ്പളുണ്ട് ഇടി ഇങ്ങനെ പെട്ടുണ്ട് ആ ആ ഇല്ല രാവിലെല്ലേ ഉച്ച ഇങ്ങനെ പൊട്ട്ണ്ണ്ടായിരുന്നു അങ്ങനെ രാവിലല്ലേയ്ന്ന് ഇന്ന് മഴ പെയ്തിട്ടൊന്നുമില്ല പക്ഷെ ഇടി ഇങ്ങനെ ഇരുണ്ട് കൂടി വന്നിരുന്നുണ്ട് മഴ നല്ല ഊക്കില്ല അങ്ങനെ അവിടെ നല്ല മയേ എന്നാ പറഞ്ഞേ
അന്ന് രാവിലെല്ലേ മയ പ്പല്ലേ വെയില അടിച്ചിട്ട് ഡ്രസ്സ ഒക്കെ പുറത്ത് കിട്ട്
തന്നെ ആ കാവലി ഇരിക്കേണ്ടി വരും പ്പ പെയ്യും എപ്പള പെയ്യും അറിയില്ല മയക്കാലത്ത് വിശ്വസിക്കാൻ പറ്റൂല
സ്വസിക്കാൻ പറ്റൂല പിന്നെ വേറെന്തൊക്കെ ആ ഞാൻ തേയ്യില്ല അടിക്കും.
ആടിക്കോ ആ അ പൊറത്തക്ക് അടിച്ചു കൊടുക്കോ
തന്നേ ആ ന്നാലും വല്ല എപ്പ തയ്യൽ തയ്യ അടി ഒരു ഇത് അടിച്ചാ തന്നെ നല്ല പൈസയാണ് ആപ്പൊ പിന്നെ കൊറച്ചായാലും അയ്മെ മെനക്കെട്ടാല് കിട്
ആഹ് ആ ആ ഞങ്ങളിവിടെ റേറ്റ് കൊറവാണ് ആ മാക്സ് റെഞ്ച് കൊറവില്ലല്ലോ എന്തോ
ഇല്ലല്ല ഇല്ല ആ മാക്സി ഒക്കെ അടിച്ചോ
മാക്സ് ചുരിദാർ കോട്ട് ഒക്കെ അടിക്കും
ആഹ് പെറ്റിക്കോട്ടൊക്കെ ഒക്കെ അടിച്ചു വെക്കും
ആ ആ അടുക്ക്
ആഹ് അതെന്നെ ആ അല്ല യൂണിഫോമിന്റെ കൊട്ട്പറഞ്ഞ് പെറ്റിക്കോട്ടും ഷർട്ടൂണ്ടല്ലോ ഈ നഴ്സറി കുട്ടിയൊക്കെ ഇരുന്ന അത് അതടിക്ക് ആ ആ
ആഹ് എല്ലാടിക്കും അയിപഞ് ഏത് മോഡൽ കാട്ടിതന്നാലും അടിക്കും എൻക്ക് ഇവ്ടെ കുന്നിൻ ചെരുവിലാണ് പെര ഏകരത്താണ് വീട് അപ്പൊ ആൾക്കാർ വരാം കൊറച്ച് ബുദ്ധിമു
ആ ആ പ്പൊ കൊണ്ടരാൻ ചെലര് മ മടി കാണിച്ചും പൂലേ ആ ആ ആ ആ മിഷീന് ഇതാണോ ചവിട്ടണത് അതൊക് കറൻ്റുണ്ടോ
കരൻ്റിന്റെ ഇണ്ട് കറന്റിന് കൊടുത്തിട്ട് എന്താണ് സ്റ്റിച്ചിങ്ങൊന്ന് ക്ലിയറാവാൻപണിയാണാ വേഗത കൂടിട്ടേ അത് നമ്മള് എം കഴ്ത്തൊക്കെ അടിക്കുമ്മ സ സു വെല്ല അടിക്കണ്ടേ അപ്പതിമ ശ്രദ്ധ പോവാണ് ആദ്യം ഞാൻ ചവിട്ടിങ്ങനെ അടിച്ച് ശരിയാ ത്പ്പ മോട്ടറെച്ചി ത്തതികായി തില്ലാ മാക്സി ഒക്കെ വല്യ രീതി ഇക്കാണ്ടങ്ങ് മോട്ടോറ് പറ്റ്യേല്ല അങ്ങ് കൈത്തിന് വയ്ക്കാം സ്പീഡ് കൊറച്ച് അടിക്കുമ്പ ഭംഗി കിട്ടാ മറ്റേ മ്മള് പോയൻ്റ് തെറ്റിപ്പോവാണേ
ച്ചെ ങ്ങള്പ്പ എത്ര വർഷായി അങ്ങ് ഉപയോക്ക്ന്നേ മെഷീ മെഷീ ഉപയോക്കല് ഒടങ്ങീട്ട്
ഉം പത്ത് പയിനാല് പയിനഞ്ചൊല്ലം മ്പോലേ
ആ ഉപയോഗിച്ചതി ആഹ് ആ ഉപയോഗിച്ചതി കൊഴപ്പൊന്നുല്ല കാൽ ആ ആ
കാൽ വേന കൂടിട്ടന്ന ഇപ്പോ മോട്ടറൊക്ക വങ്ങിയേ അന്നൊക്കെ വീട്ട്ക്ക്ള്ള മാത്രേ അടിക്കൊള്ളൂ ചെറ് അടിപ്പൊ കിട്ടുള്ളൂ ഇവിടെ അപ്പ അതൊക്കങ്ങനെ അടിക്കും ഇപ്പഞാ കോട്ടും ഷർ ഇതെക്കെ പ്പ ഓൺലൈനായിറ്റ് പഠി ച്ചു ഈ കഴിഞ്ഞ മാസം അപ്പൊ പിന്നെ അതൊ ഓക്കെ അടിച്ചു തരുന്ന എന്നാലും ശരിക്കുള്ള അളവ് തന്നു എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്റെ കുട്ടികളൊക്കെ അടിച്ചോ ഒപ്പിച്ചോ
കൂടെ ഉണ്ടാവില്ല
ആ പുറത്ത് കൊടുത്തു ഇപ്പൊ അതൊക്കെ പഠി ച്ച് റെഡിയാക്കി
ആ ആ അത് നമ്മള് അങ്ങനെ തന്നെ അത് നമ്മള് നമുക്ക് സ്വന്തമായിട്ട് അടിച്ചിട്ട് പിന്നെ അത് ശരിയാവുവാണെങ്കിൽ പുറത്ത് കൊടുക്കൂള്ളൂ ആ എന്റെ ഏട്ടത്തി അതേ മാതിരി മൂന്ന് മാസം പഠിക്കാൻ പോയി പിന്നെ അവള് ഫുള്ള് ഈ ഫോണിൽ നോ ക്കീട്ട് ഒക്കെ എല്ലാതും അടിച്ചത് അടിക്കലുണ്ട് ഇപ്പൊ ആ അന്ന് ചെറിയ കുട്ടിയായിരുന്നു അപ്പൊ മൂന്ന് മാസം അങ്ങനെ പോയിട്ടുള്ളു ഇനി പിന്നെ അങ്ങനെ അവ ഓൾക്ക് വേണ്ടിട്ടൊക്കെ ഇങ്ങനെ അടിച്ച് പിന്നെ ഇപ്പ അങ്ങല്ലേ പുറത്തൊക്കെ അടിക്കലോ തുടങ്ങി
ഇതിനകത്ത് ഓൺലൈനായിട്ട് ഒന്ന് തട്ടിക്കൂട്ടിയാൽ മതി അപ്പം ക്ലാസാണ് ആ നല്ല ക്ലാസാണ് താല്പര്യം ഉണ്ടങ്കി പറയോണ്ട്
ഏ
താല്പര്യം ഉണ്ടെങ്കിൽ പറയോണ്ട് ഞാൻ സെറ്റാക്കി തരണുണ്ട് ഒരു മാസം പഠിച്ചാൽ മതി
ആ ആ ആ എത്ര ഫീ വരിയാ
അഞ്ഞൂറ് മാസത്തിന്
ആ ആ
ഇരുപത്
അത് ഒന്നും ബേസിക് ഒന്നും അറിയാത്തവർ ക്കൊക്കെ ഉണ്ടേ
ആഹ് ആ് ആ തയ്യൽ മെഷീൻോ
ആ ഞാന് എന്താ മേലെ അടിക്കുള്ളു അല്ലാതെ വെട്ടി അടിക്കാ അ കാര്യങ്ങളൊന്നും ചെയ്യൂല ഇന്റെ നമ്മള സാധാരണ ഉപയോഗിക്കുന്ന മാക്സി ടക്സിയൊക്കെ മേലടിക്കാനല്ലേ ഉണ്ടാവുള്ളൂ വെട്ടാനില്ലാത്തവർക്ക് അതൊക്കെ ആളിക്ക അല്ലത വെട്ടിയടി അങ്ങനെയുള്ള പരിപടികൾ ഞാം പഠിച്ചാനും പോയിട്ടില്ലട്ട ഞാനിങ്ങന വെറതെങ്ങനെ ചൗട്ടി നോക്കികാണ്ട്
ആ ആ ആ ഒന്ന് റിപ്പീറ്റ് ചെയ്താ മതിയ ബം ഉഷാറാകും
ആ ആ എനിക്ക് മെഷീൻ ഇല്ല മെഷീൻ കിട്ടട്ടെ ഇൻഷാ അള്ളാ താല്പര്യം ഉണ്ട് എന്നാലും നമ്മളെ ആവശ്യത്തിന്ക്കെ ഇങ്ങനെ ഉപയോ പുറത്തേക്ക ഇങ്ങെ കൊണ്ടടുക്കാം എന്നത് ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മള ആശ്യത്തിന് തന്ന അടി ച്ച് അങ്ങനെ തന്നെയല്ല പിന്നെ പുറത്തക്ക് അടി ക്കാനാവുള്ളൂ
ആ
പിന്നെന്താ മോൾക്ക് എന്താ മാർക്കൊക്കെ ഇണ്ടാവ
അവൽത് കുഴപ്പമില്ലാതെ മർക്ക് ഉം രണ്ട് എ പ്ലസ് ഉണ്ട് രണ്ട് എ ഉണ്ട് ബാക്കി
ആ ആ ആ എന്തിനാ കൊടു ഏത് കോഴ്സിന കൊടുക്കണേ
ഓള് കൊടുത്തിക്കാണ് ഹുമാനിറ്റീസ് ആണ്
ആ ആ ആ ഞാനും ഹ്യൂമാനിറ്റീസ് പ്ലസ് വൺ പ്ലസ് ടു റ്റും പഠിച്ച ഹുമാനിറ്റീസ് ആവുമ്പോൾ ഞമുക്ക് ചരിത്രങ്ങളൊക്കെല്ലേ
ഒരു പൂച്ചെണ്ട് മേതക്ക്
വളർത്തുന്നതാണോ
ഇല്ല ല്ല
ആ ആ പൊതുവേ ലോക്കൽ ആയിട്ടുള്ളത് അയക്കും
കുട്ടിനെ അംഗനവാടിന്ന് കൊണ്ടരാൻ പോവാണ്
നല്ലതൊക്കെയാണ് പക്ഷെ നമ്മൾ അടുത്ത കൂടി അഥവാ ആ നഖം തട്ടിയാല് പോയി
പോയ്
ആ പേടിയാണ് പിന്നെ ഒരുപാട് സൂചി ആ ഒരു അതിനായി ട്ട് മന ക്കേണം സൂചി വെക്കാനായിട്ട് തിരിയണം
ഉം
മോളാണോ കുട്ടീനെ കൊ കൂട്ടാൻ പോണത് ഏ ആ അടുത്താണോ അങ്കലവാടി ആ മ മടിയുണ്ടോ പോകാൻ
ഇല്ല മോക്ക് മടിയില്ല ഓക്ക് ഇഷ്ടാണ് രണ്ട് മക്കക്കും മടിയാരുന്നു മൂത്ത മോക്കും ചെറിയ മോക്ക് മടിയില്ല
ആ ആ ആ
ടീച്ചറ് വച്ചാ ഇഷ്ടാണ്
ആ ആ ആ ആ അങ്ങനെയുള്ള ടി ച്ചറ് മാരെയാണ് വേണ്ട ത് അങ്കൽവാടി നഴ്സറിയിലും ഒക്കെ ഇല്ലെങ്കിൽ കുട്ടികൾ പോകാൻ മടിയാകും ആ അത് ചെറിയ കുട്ടികളുടെ ഒരു ഒരു മൈൻഡ് അങ്ങനെയുള്ള മൈൻഡാണ് ഓല്ക്ക് ഒരു ഓലത്തിനുസരിച്ച തുള്ളാന്ന് ക്കുന്നോരെ ഓല്ക്ക് നല്ല ഇഷ്ടായിരിക്കും പിന്നെ
ഒറ്റക്ക് പോവാൻ ഓക്കുതെന്താവോ അംഗനവാടി ഭയങ്കര ഇഷ്ടാണ് രണ്ട് മക്കൾക്കും കുറച്ച് പോകാ വിരുന്ന് പോയിട്ടുണ്ടേ ഒരു നാല് ദിവസ പോവാൻ മടിയാണ് കൊണ്ടാക്കുക കൊണ്ടൊരുക അവളെക്കൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഒട്ടും വന്നിട്ടില്ല ഫസ്റ്റ് ദിവസം തന്നെ എറങ്ങി പോ ടീച്ചറ് കാണാതെ പൊരെല് യിലെത്തിയിട്ടാ അവര് കണ്ടത് ടീച്ചർ എല്ലാം മുങ്ങീന് ആ എന്നാലും ടീച്ചർ കൂടാ ആദ്യമായി കൊണ്ടാക്കിയന്ന് അന്നേരം ടീച്ചർ കൂടെ ഞാൻ തന്നെ പോകയും ചെയ്ത് നമ്മള് വേറൊടുത്തും പോവൂല്ലല്ലോ വീട്ടിലെത്തീട്ട് വെള്ളം കുടിക്കാൻ പോന്ന അത്രേ ഉള്ളൂ അപ്പൊ ദാഹിച്ച് വെള്ളം ചോയ് മടിയായിട്ട് ആ എന്നിട്ട് ടീച്ചർ കൂടെ പിന്നെ അങ്ങോട്ട് തന്നെ പോയി ഞാൻ വിളിച്ചു ഇങ്ങനെ കുട്ടിയുടെ എത്തിക്കണേ പറഞ്ഞു തെ തെരഞ്ഞ് വന്ന് കുട്ടിനെ കണ്ട് അടുത്ത് കാണെ അപ്പൊ പിന്നാലെ പോയി ഞാൻ വിചാരിച്ച് ഇനി പിന്നെ പോവൂലേന്ന ന്ന് ഒരു മടിയും കൂടി പോയി അത് ഫസ്റ്റ് ഇസം കൊണ്ടാക്കിയ ന്നന്നെ മതില അടിക്കണ് കൊഴപ്പില്ല ആ പേടാണ് ആ് അതല്ലേ ഞങ്ങളമ്മടെ നല്ലൊരു ഇടവഴിയാണ് അട വൈക്കൂടെ വരും പേടിയാണ് ഉ ഒറ്റ ആ ചെറിയ ഒട്ടളല്ലേ ഓരോ കണ്ടുവരും പേടിച്ചിിക്കണ് വീട്ടിലെത്തിട്ടാണ് കൺ വിളിക്കുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഞ കൊണ്ടാക്കിട്ട ഒരു പത്ര ത് പതിനൊ മണി ആയിട്ടുണ്ടവും അപ്പോ ഇതോൊന്ന് തിച്ചു
ആഹ അതാാണ്േ അങ്ങനെ എടുത്ത് എല്ലാരും ഒരുമിച്ച് കൂട്ട എല്ലാരും ഇത് ഫസ്റ്റ് കൊണ്ടാക്കുമ്പോളൊഒക്കെകരയിനോലേക്കാരം അപ്പ ടീ
ആ ഇല്ലയ പോോളെ നഞമ്മള് ജൂണില ല്ല ആക്കിക്കണേ ഡിസംമ്പ സംബർല
ഡിസംബറിലാ നവംബറിലൊരു ആ നവംബറൽുണ്ടൊരു
ആ വടി ഇർത്തട്ട പൂച്ച ആൾും ശരിയല്ല
ടിയണക്കമ്മ കാല
അയിന്റെ മോള തന്നെ പഞ്ചറ സ്ഥല ഇ സൂചയൊക്കെ വെച്ച് മഞ്ചേരിയും മലപ്പുറൊക്കെ പോയി
ആ ഹസ്ബൻഡ എപ്പഴും പറയും മോനെ പൂച്ചന്റെ അടുത്തക്ക് പോകുമ്പോ പേടിയാണ് പറഞ്ഞക്കരുത്ന്ന് നമ്മള് വരൂലല്ലോ കടിക്കൂലല്ലോ പക്ഷെ കടിക്കല്ല ഓലെ എന്തേങ്കലും കണ്ട് തിന്നാൻ വരി വക്കറ് അപ്പൊ നമ്മളുടെ താൽമ ഒ വല്ം തട്ടുള്ളൂ പറഞ്ഞിട്ടക്കല്ല അത്ന്നെ മതി സൂചി വെക്കാന്
സന്ത വേറെന്തൊക്കെ സുഖമാണ് കൊഴപ്പൊന്നുമില്ല ഇങ്ങനെ പോണം നിനക്ക്ിപ്പ ആ എന്നയിക്കോട്ടെ എന്നാ ശരി ചന്ത